ഹലോ ഹലോ
ങാ കേക്കണൊണ്ടോ
ങാ ഇപ്പൊ കേൾക്കാം
എന്തൊക്കെയാ വിശേഷം
എന്താ വിശേഷം അങ്ങനെയൊക്കെയങ്ങ് പോണു ങാ ങാ പിന്നങ്ങനെ ഇന്നത്തെ ദിവസോം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇവിടെ മഴയുണ്ടായിരുന്നന്നാ
ഇല്ലല്ല ഇന്ന് മഴയില്ല ഇന്ന് ഇന്ന് ഉച്ചക്ക് ഒന്ന് പേരിനു ചാറിപ്പോയി മഴ വല്ലാത അത്ണ്ടായിട്ടില്ല ഭയങ്കര ചൂട അവടെ
അതേല്ലേ ങാ ഇങ്ങോട്ടും മഴ പെയ്തി ഇങ്ങോട്ടും മഴ പെയ്തില്ല ഇന്ന്
ങാ ഇന്നലെ ണ്ടായിരുന്നു
ഉം ആ ഇന്നലെ പെയ്തായിരുന്നു ഇന്നലെ ഉച്ചയായികയ്ഞപം നല്ല ഒരു പെയ്യണ മഴ ശക്തിയാണെങ്കില മഴ തോർന്ന് ഒരു വൈുന്നേരായിക്കഴിയുമ്പോഴത്തേക്കും
അ ചൂടുകു ചാതെ അയ് ശരി നിമഴ കല വരുന്ന ചൂട് പോണെങ്കിൽ ജൂൺ ഒന്നാം തീയതി വരത്തെ മഴ പെയ്യും സ്കൂൾ തുറക്കുമ്പോ
അതന്നേ സ്കൂള് തൊറക്കാൻ നോക്കിയിരിക്കും
നോക്കിക്കും ഇപ്രാവശ്യമാണെങ്കിൽ ജൂൺ ഒന്നിന് എന്നെ സ്കൂൾ തുറക്കേണ്ട്
തുറക്കണം അതന്നെ
ആ
പിന്നെ അങ്ങോടെ അവധിയായിരിക്കും ആഹ പിന്നെ അങ്ങോടെ അവധിയയിരിക്കും ആത് എന്ത്വാ
യാത്രക്കുള്ള ഫുഡൊക്ക ആയോ
രാത്രിക്ക് രാവിലെ തന്നെ വെക്കും ഉച്ചക്കത്തെ അല്ല രാവിലെ നമ്മളാ ചോറ് വെക്കണ അത് തന്നെയാ
ങാ ഏതാ
ങാ കറി ഇന്ന തക്കാളിക്കറി വെച്ചു പിന്നെ പയറ് തോരൻ വെച്ചു പിന്നെ ഈ അടുത്ത ദിവസം എല്ലാം മാ മാങ്ങാക്കറിയും അങ്ങനെയൊക്കെ ആയിരുന്നു.
അതെ ആ അപ്പം എല്ലായിടത്തും മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ എന്തായാലും ഇഷ്ടം പോലെ മാങ്ങേ പിന്നെ കറിയൊന്നും വെക്കൂല്ല. ഉം
തീരാറായല്ലോ.
അതേ തിരാറായി. ഈ രാവിലെ പുറപെ ഏത് നേരം പഴുത്ത് ചാടികൊണ്ടാ ഫ്രിഡ്ജൊക്കെ നറെയെ മാങ്ങന്നെയാണ് എല്ലാർക്കും കൊടു ക്കും കൊടുക്കും ഉം ആ കുറച്ചു കൊടുത്തയച്ചു. അത് കഴിഞ്ഞേ വരുള്ളൂ.
അതല്ലേ നമ്മളെ ത്തെ ചെറുപ്പകാലത്ത് സ്കൂ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതൊക്കേ
അതെ എവിട്ന്നെ കെ പറക്കി
ആ പെറക്കി മാങ്ങയായിട്ടും പുളിയായിട്ടും ചാമ്പങ്ങ എന്തെല്ല ആയിരുന്നു അന്ന്. പക്ഷെ ഇന്നത്തെ കാലത്തെ മക്കൾക്കൊന്നും അത് ഹെ
ഏയ് അത് വേണ്ട അവർക്ക് ഇന്നത്തെ കാലത്ത് വേറെ ഫോണും മതി. ഏതല്ല മാങ്ങയൊക്കെ നമ്മള് റെഡിയാക്കി കൊടുത്ത് പാത്രത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞ കയി ഓപ്പോള്ളൊക്കെ നോക്കി കയിച്ച് അത് കഴിച്ചോളും.
ആഹ അതന്നെ അപ്പൊ അതെല്ലാം റെഡിയാക്കി കൊടു ക്കണം ആ നമ്മള് നമ്മളെ വുളിൽ അഹ് അങ്ങനെ കഴിച്ചോളും. അതെ ന്നു ഫോൺ ഇത് എൻ ന്താ കൊടുക്കണേന്ന്ള്ള പോലുള്ള ബോദം പോലും ഇല്ലല്ലോ ഫോണിനകത്ത് നോ
ഇല്ലല്ലേ അന്ന് സ്കൂളിൽ പോയാല് കൊടയക്കെ ഇങ്ങനെ നാല് ഭാഗം വക്കുംന്നട്ട് അയില് എല്ലാർക്കും ഇര്ക്കല്ലേ പുളി മാങ്ങക്കെകൊണ്ട് നല്ല രസമായിരുന്നു ആ ഒരു കാലം.
കാലം അതന്നെ എന്നിട്ട് പുളി ഞങ്ങള് സ്കൂളിന്റെ മിറ്റത്ത്ണ്ടായിരുന്നു ഒരു വല്ല്യ പുളിയ് എന്നിട്ട്
ആഹ ന്റെ താഴ തന്നെ എല്ലാരും കൊടു നോക്കി വെക്കും മറ്റൊരു വീട് പോലെ ക്കിട്ടുണ്ടാവും എല്ലാരും കൂടി അതെ രസം വേറെ പ്പം അടുത്തുള്ള വീട്ടാരക്ക് ഉപ്പക കൊണ്ടരും പക്ഷെ അതിലൊക്കെ ഇട്ട് മാങ്ങ നീ പൂളേ
ആഹ നമ്മള് പണ്ട് അവധി അവധിയൊക്കെ ആയി അല്ല അവധിയ കുട്ടി ആയി തീരുമ്പോ ഈ മാടം കെട്ടി അടുത്തൊള്ള കുട്ടികളുമായിട്ട് മാടം കെട്ടി അങ്ങനെ കഴിയുന്നൊക്കെ
ആഹ ല്ല നമുക്ക് സ്കൂള അല്ലെങ്കിൽ പിറ്റേദിവസം ഇൻട്രസ്റ്റ് അല്ലേ അങ്ങനെയൊന്നും ഇല്ല എന്തൊരു കാരണം പോവൂല അന്ന ലീ അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നാലീസം സ്കൂളിൽതായ വേർഡ്‌സും ഫ്രണ്ട്സു ളെക്കണൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആകും
അന്ന് ഹി ഹി പിന്നെ എന്നാ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ആയിക്കഴിയ്മ്പോ ഈ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ എല്ലാവരും ഒത്തുകൂടണതൊക്കെ അല്ലേ ആ പിന്നെ ഓണ പിന്നെ ഓണത്തിന് ആവുമ്പ നിങ്ങടെ സ് സ്കുൾല്ണ്ടായിരുന്നൊ പായസം വെപ്പൊക്കെ ഉണ്ടായിരുന്നൊ ഓണത്തിനൊക്കെ
ഓ ഓ ണ്ടായി നി
ഉണ്ടായിരുന്നല്ലേ
ഓണത്തിന് പായസം ഉ സദ്യ ഉണ്ടാക്കലൊക്കണ്ട് ഓണ സദ്യൊക്ക ഉണ്ടാക്കും ആ പൂ ലട്പ്പിച്ച് അതൊ
അതെ അതെ എല്ല എല്ലാരും കൂടെ ഉണ്ടാക്കി
ഇപ്പൊ കഴിഞ്ഞ ആഴ്ച്ചിം കൂടി ഞാന് കൂടെ പഠിച്ച കുട്ടികള ഫ്രണ്ട്സയിട്ട് ഞങ്ങൾ പോയി പുറത്തു പോയി ഫുഡ് ഒക്കെ കഴിച്ചിട്ടാവന്നേ പ്പം കൊറെ അതിനു ശേഷം കാണുമ്പോ ഒരു തന്നെ ഉം അങ്ങനെ ടൗണിൽ വരാ ന്ന് വിളിച്ചപ്പോ ഞാനും പോയി വിട്ടുന്ന അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോന്ന്
അപ്പൊ എല്ലാരും ഒന്നിച്ചിരുന്ന ആ ഒരു ഓർമ്മകളൊക്കെ പങ്കുവെ ക്ക്ണത്
ആഹ് അല്ല അന്ന് ഞങ്ങള് നാല് പേരുണ്ടായി ന്നൊള്ളൂട്ടോ ഞാൻ ടൗണിൽ വരു ഇന്ന് വരോ ചോയ്ച്ച ഞാൻ ഉം പിന്നെ സ്കൂളിൽ കൂടാറുണ്ട് അപ്പ കരയൊക്കെ കാണാ
മക്കളും എല്ലാരുആയി ട്ട് ഒന്നിച്ചു കൂടണ എന്നന്നിട്ടാ പഴയ കാലങ്ങളടി അങ്ങനെയെ ഇങ്ങ അന്നു ഉം ഞങ്ങൾക്കാണ രു വാത്ത ശഗ്രൂ ഇപ്പൊണ്ട് പത്ത് പത്തില് പിള്ളേർക്ക്ട്ടോ
ഓ ഇവിടെ ഞ ഞങ്ങക്ക്ണ്ട് പത്താം ക്ലസിലെ പിള്ളേർക്ക് ഗ്രൂപ്പ് ആ ഡെലി അത് നോക്കും ചെ ആ റേഞ്ച് ഇഷ്യൂസ് ഞങ്ങടെ ഡെയിലി അങ്ങനെ മാരി മറക്കൊല്ലോ
അതന്നെ
ഇ ല്ല
ഞാന് എന്തോ
നാലു വര്യക്കെ പാടു
അതെല്ലേ
അഉ മൊഞ്
നമ്മ ഞങ്ങള ശേഷംന്നും പാട്ടാറില്ല അ തുടങ്ങിയോട്ട ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ.
ആഹ് ഞാന് ഞാൻ ആദ്യത്‌ ഞാന് പത്തില് അല്ല പ്ലസ്ടുവിൽ പഠിക്കുന്ന സമയത്താണ് ആ അവിടെ ഒരു ഉരുളപൊട്ടലെന്റെ ഓർമേലങ്ങനെ നിക്ക്ണത്. പണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ വിക്ടർ ജോർജ് എന്ന് പറഞ്ഞ ആളെ അറിയോ
ആ ഓക്കേ ച്ച്ണ്ട് കേട്ടിട്ടുണ്ട്
ഉ മന മാധ്യമപ്രവർത്തനായിരുന്നു അദ്ദേഹം മരിച്ച പോയ്ത് ല്ല അപ്പൊ ഭയങ്കര ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ഒര് ആളായിരുന്നേ അപ്പമം ഉരുള് പൊട്ടി വരുന്നുന്നത് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി ക്കിനിന്നതാ
ആംമ്
രണ്ട് മൂന്ന് ഉരുൾലൊക്കെ പൊട്ടി അതൊക്കെ കവറയ്ത് പുള്ളി ക്ഷെ ആ ഉരില് പൊട്ടി വന്നെ ആ ഒരു സംഭവം പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് ആഉരുളോട് കൂടി ആ ഒഴുകിപ്പോയി. എന്നിട്ടൊരു രണ്ട മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് അങ്ങ് ഒരുപാട് താഴേന്ന് നമ്മട് അടെ ആ ആ വേറെ ഒരാള് മരിച്ചില്ലേ എന്റെത് ഒരു പുഴയി പോയത് ലോറിയില് അർജുനല്ലേ
ആ ആ അർജുൻ ഉം അതൊക്കെ ഒരു സംഭവാണ് ഉം അതിനു ശേഷം തന്നെ വയനാട് ഉരു പൊട്ടലും പിന്നെ ഓരോ ദുരന്തങ്ങള ഒക്കായായിരുന്നു. ഇപ്പൊ ഒരു സ്കൂളിന്ന് ടൂർ പോയ ടീച്ചേഴ്സ് ഇപ്പം എത്രണ്ണം എത്രാണത് ദേഷ്യല്ലാത്തെ അത്യാവശ്യ
ആ അതെ അതെ അതെ അയ്യോ അതൊക്കെ ഭയങ്കര അത്രോം ടീ ചെറമ്മാര് സ്കൂളില്
ആ ആ അതൊക്കെ അതേ
അത് അവര് ഒരുപാട് ഒന്നിച്ച് ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഒക്കെ ഉണ്ടായിരുന്നു മറ്റേ ആ ക്ലാസ്മേറ്റ് സിലിമയിലെ കാറ്റാടിത്തണലും എന്നൊക്കെ പറഞ്ഞൊണ്ട് ആ പാട്ട് പാട്ട്പാടി അവര് വീഡിയോ എടുത്തൊക്കെ ഉണ്ടായിരുന്നു ഉം സഹിക്കൂലഅത് ഓരോ എന്തുമാത്രം ഇത്ര മരണങ്ങളാണ് അല്ലേ
ഉം ഇപ്പതാ ഞ ഇവിട്തെ ഗ്രൂപ്പില് ടൂർ പോകണ്ടേ സ് സ്കൂൾ തുറക്കുംക് രണ്ട് അനിയത്തി മാരൊക്കെ ടീച്ചേഴ്സ് ആണ് അപ്പൊ ടൂർ പോവല്ലേ ടൂർ പോവല്ലേ ചെയ്ക്ക്ന്ണ്ട്
ആഹ് ഇനി ഇപ്പം
ഇപ്പൊ സ്കൂള് തുറക്കാനായല്ലോ ഉം ആഹ് പുഴയില് കു അതെന്നേണ് കുട്ട്യേളോട് പോണ്ടാന്ന് പറഞ്ഞ വണ്ടി മറിയലും പുഴൽ പോയി ചാടലും കുട്ട്യേള് കളിക്കാൻ പോകുമ്പോ ആവും അങ്ങനെ ഒക്കെ ഓരോ ദുരന്തങ്ങളങ്ങനെ കേൾക്കും രാത്രി എങ്ങനെ ഫുഡൊക്കെ വൈകിയാണോ കഴിക്ക
രാത്രിയില് ഏ കു ഫുഡ്‌ ചില ദിവസം ഒക്കെ വൈകി കഴിക്കും വരുന്ന പോലെ ഇരിക്കും പുറത്ത് പോയിട്ടൊക്കെ ഏ ഒ എല്ലാരൊക്കെ വരുന്ന പോലെ അങ്ങനെ എല്ലാരും കൂടെ ഒന്നിച് ഉച്ച കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി അങ്ങനെ നോക്കിയിരിക്കും ചിലപ്പോ അവര് പുറത്തുന്നൊക്കെ ആയിരിക്കും കഴിച്ചിട്ട് വന്നത് ചിലപ്പോ, ആ അതേല്ലെ വീട്ടില അങ്ങനെയാണോ
ആഹ്
മക്കളൊക്കെ നേരത്തെ ഉറങ്ങു അതേല്ലേ
ഇല്ലേ എല്ലും പഠിക്കാണവിടെ
ആഹ ആഹ ആഹ് ഹ് അങ്ങനെയൊക്കെയാണല്ലോ മക്കളൊ ഓരോ വേറെ പിന്നെ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ ഈ മഴയും വെയിലും പിന്നെ ഏ നമ്മുടെ പുതിയ മന്ത്രിസഭ മന്ത്രിസഭയും ഒക്കെ എങ്ങനെ ഭരണം അങ്ങനെയൊക്കെ ഇരിക്കണം പിന്നെ ഓരോ മന്ത്രിമാർ ഞാനങ്ങനെ നോക്കിയോണ്ടിരിക്കുവായിരുന്നു ന്യൂസിലേ ഇപ്പൊ ഓരോ മന്ത്രിമാരുടെ സ്ഥാന ഏറ്റ എങ്ങനെപ്പം അങ്ങനെ നോക്കൊണ്ടിരിക്കും ഇപ്പൊ ഇപ്പന്ന് വെച്ചൽ നമുക്ക് ഏത് മന്ത്രി എങ്ങനെയാന്ന ഒന്നും അറിയാൻ പോലും പാടില്ലല്ലോ വിദ്യാഭ്യാസ മന്ത്രിഏത അങ്ങനെ പിള്ളേർക്കായാലും പറഞ്ഞു കൊടുക്കണമെങ്കിലേ ഹലോ ഹലോ